ഹലോ ആഹ കേൾക്കണ്ട് കേൾക്കണ്ട് ഉ എന്താണ് വിശേഷം അങ്ങനെ പോണു ആ ചായ വൈകുന്നേരം ചായക്കെന്നാ
അ ചൻ ചിക്കൻ കി ഉണ്ടാക്ക അപ്പ അപ്പത്തി അട്ട കിട്ടാ അതിും
അതെല്ലേ മോളിപ്പൊ എന്തിനാ പോണേ
ഞള് ഇവിടെ എന്നന്നാ ആ മീശവാടികാൻ വേണ്ടി ചേർ ചേർത്തു.
അതെയോ ആഹ ആ. അനസ്റ്റ്യേഷ്യ ആഹ് പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ ആയിരിക്കുവല്ലെ
ആട്ട ആട്ട് ഡിഗ്രി എന്നിട്ട് എന്താ ഓൺലൈൻ വഴിവെല്ലും പഠിച്ച് എഴുത്തിയെടുക്കാന്ന് അപ്പം ഡിഗ്രി ആയിക്കോളും അല്ലെ ഈ കോഴ്സു ആയിക്കോളും
ആഹ് പ്രൊഫ്ഷണൽ കോഴ്സ് അങ്ങനെ ഈ പ്ലസ് ടു കഴിഞ്ഞ് അങ്ങനെ ഒരു കോഴ്സിന് വിടുവാണെ നല്ല ഒരു ഇതാണല്ലോ പിന്നെ കൂടുതലും അങ്ങോട്ട പട്ത്തത്തിന്റെ പടി പഠിക്കാ ആഗ്രഹം ഉണ്ടെകിൽ അങ്ങോട്ട് പഠികാൻ വിടുക . ടീച്ചിങ്ങിനൊക്കെ ആണെങ്കിൽ ശെരിയാ ഡിഗ്രിയക്കെ അങ്ങനെ. അങ്ങനെ കേറിപ്പോവും അല്ലെ. അല്ലാതെ ജോലിക്കക്കായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് റ്റ് കഴിഞ്ഞിട്ടന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വിടുവ നല്ലത്
നീറ്റൊക്കെ പഠിക്ക നീറ്റൊക്കെ എഴതിെടുക്ക അപ്പ അടുത്ത പ്രാവശ്യം തിക്കാനൊക്കെ ഉള്ളെഴുതിവെക്ക്ണു ഈ അപേക്ഷ കൊടുക്കെണ്ട സമയത്ത് കൊടുത്ത് അടുത്തായ്ട്ട് എഴുതിട്ക്കണം ഇത്തവണ എഴുതിയില്ലായിരുന്നേ?
ആഹ് നല്ല ഫീസായിരിക്കുവല്ലെ പ്രൈവറ്റ് ആയിട്ടൊക്കെ വിടുമ്പഴത്തേക്ക്
ആ അ കപ്പ മറ്റേ സ്പേ സ്കൂളിലൊക്കെ വിടുമ്പൊ അങ്ങനെ ഉണ്ടല്ലൊ ഇപ്പൊ പൈസ കൊടുത്ത് പിടിപ്പിക്ക്മ്പം സീ ബി എസ്സ ഒക്കെ
മം മം മം.
പിന്നെ അവടെ ഒരു ലക്ഷം രൂപ അട്ത്താകും എല്ലാം കൂടെ പുസ്തകോം ബുക്കും യൂണിഫോമും ഓ ആ എല്ലാം കൂടെ ആവുമ്പൊ ഇ ഫീസും വണ്ടിക്കൂലി എല്ലാം കൂടെ ആവുമ്പൊ ഒരു ലക്ഷം രൂപ കൂട്ടിയ മതി പറഞ്ഞ എഴുപത്തഞ്ച് ആ പിന്നെ പിന്നെയാണ് കോളേജിൽ പഠി‌ക്കിന്നവർക്കും നമ്മളീ ഒണ്ടാക്ക്ണ മൊത്തം ഈ ഇങ്ങനെ ഉള്ളവര് കൊണ്ടോയി
മക്കൾക്ക് ആ ഇങ്ങനെയുള്ളവർക്ക് കൊണ്ട കൊടുക്കും. ഓ നമ്മള്
ഒരു ഗ്രാം മേടിക്കാണെങ്കിൽ തന്നെ എത്ര രൂപയാന്നോർത്തോക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പിടാൻ പറ്റുന്ന ണ്ടോ പണ്ടൊക്കെ ആവുമ്പോ ആ പണ്ട് ആ പൈസ ഉണ്ടാക്കാനാ നമുക്ക് പാട്.
പാടാ അതെ പൈസക്കെ അന്ന് പൈസ ഒരു അഞ്ഞൂറ് രൂപാന്ന് പറഞ്ഞ് ട്ടൊണ്ടങ്കി വല്യ ഇപ്പഴ
ഇപ്പം ആ ആയിരം രൂപ ആ ആ ഇപ്പം ആയിരം രൂ ബാന്ന് പറഞ്ഞ പ അന്നത്തെ കാലത്ത് ആയിരം രൂപക്ക് ഇപ്പ പയിനായിരം രൂബടെ വെലയൊ ഒണ്ട് നമുക്ക് നമ്മ നമുക്ക് വലിയ സംഭവം ഇപ്പം പതിനായിരം കിട്ടിയാലും എന്നിട്ടും വല്ലത് ഒണ്ടോ
ഒന്നു ഇല്ല ഇല്ല ഒരു ആയിരം രൂപേ കൊണ്ട് ഒരു സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്ന കിട്ടും ഒന്നും ഒന്നുമില്ല പത്ത് കിലൊ അരി മേടിക്കുമ്പ തന്നെ അരിയും ഒരു ഒരു കിലോ പച്ച പ ഇങ്ങനെ അരിപ്പൊടിയൊക്കെ മേടിച്ച് കഴിയുമ്പഴത്തേക്കും പൈസ തീരും
ഇം ഇന്നലെ ഞാൻ പിന്നെ ആ ഇന്നലെ ഞാൻ പിന്നെ പൊറത്ത് പോയേക്കുവാർന്നു എന്റെ പല്ലൊന്ന് കാണിക്കാനെ
ആഹ്
അപ്പം രാവിലെ എല്ലാ പ അത്യാവശ്യം പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോയി പോയി കഴിഞ്ഞ്. റൂകാനാല് റൂക്കനാല് ചെയ്യാന ഡോക്ടർ പറഞ്ഞിരുന്നുന്നതെ.
ആ
എന്ന പിന്നൊ അപ്പൊ അന്ന് പറഞ്ഞത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റൂക്കനാൽ ചെയ്യാൻ പറഞ്ഞായിരുന്ന് അപ്പ രാ ഇന്നലെ രാവിലെ ഞാൻ പോയിന്ന പല്ലക്കത്തേച്ച് പോയി പോയിട്ട് റൂക്കനാലി ചെയ്യാൻ വേണ്ടി അവിടെ കയറി. അവരെ കാണിച്ചപ്പോ അപ്പൊ നൂ റ്റമ്പത് രൂപയുള്ളു റുക്കനാലു ചെയ്യുന്നതിന് ഈ ദന്താശുപത്രി ഈ പിള്ളേര് പഠിക്കുന്ന ഹോസ്പിറ്റലാ. അപ്പം അതുകൊണ്ട് പൈസ കൊറവ ബാക്കി പൊറത്ത് എന്ന വിലയാന്നറിയോ എഴുന്നൂറ് രൂപയാ ഒരു റുക്കനാലി ചെയ്യുന്നെയന് ഞാന്. ഒരു രണ്ടു കൊല്ലം മുമ്പ് ചെയ്തപ്പ അത് അവര് ചെയ്യാൻ നിർബന്ധിച്ചപ്പ നമ്മളത് ചെയ്തു എഴുന്നൂറ് രൂപ അന്നായി. പക്ഷെ എന്നാലെ ഈ നൂറ്റമ്പത് രൂപ അറിഞ്ഞില്ല അലെങ്കി ഞാൻ പണ്ടേ ഇവിടെ ചെയ്യൊള്ളായിരുന്ന് എന്താലും ആ കുട്ടിയെ ചേർക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ ആആ ഹോസ്പിറ്റലിനെ കുറിച്ച് അറി യണത് എന്ന പിന്നെ കാണിച്ചേക്കാം ആഹ് എന്നാ പിന്നെ കാണി ക്കാം പല്ല് ഒന്ന് ആദ്യം എടുത്ത് എന്താ ഒന്നല്ലെങ്കി എടുത്തളയുക അല്ലെങ്കി റൂക്കനാല് ചെയ്യാ ഇവിടെ കാണിച്ചപ്പ പറഞ്ഞതേ ക്ലിനിക്കിൽ കാണിച്ചോ പറഞ്ഞത്. എന്നാ പിന്നെ കാണി ചേക്കാന്നോർത്ത് കാണിച്ച് അപ്പം ഇ ഇന്നലെ വരാനാ പറഞ്ഞത് അപ്പൊ ഇന്നലെ പോയേക്കുവായിരുന്ന് അപ്പൊ ക്ലീനൊക്കെ ചെയ്തപ്പോ എനിക്ക് അന്നത്തെ അത്രം വേദന ഇല്ല പല്ലിന് അന്നൊരു വേദന ഒണ്ടായിരുന്ന്
ആ
അപ്പം ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തിട്ട് ഇപ്പ വന്ന് കൊറെന്നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ എന്താന്ന് വെച്ചാ കൊറെ തെരക്കൊണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് സമയം പറഞ്ഞിരുന്നത് തെര ക്കാരണം കൊണ്ട് സ്റ്റുഡന്റ്സും കൊറവായിരുന്ന് ഈ കൊ പഠി ക്കുന്ന പിള്ളേരാണല്ലോ പി ജി പഠിക്കുന്ന പിള്ളരാ. അവ പീ ജി പഠിക്കുന്ന പിള്ളേർക്ക് എണ്ണൂറ്റമ്പത് രൂപേ ഉള്ളു. മറ്റേ ഡോക്ടറെ കാണണെങ്കി ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മള് ഇവിട പൊറത്ത് റൂക്കനാല് ചെയ്യുന്നതിന് മുന്നൂ മൂ അല്ല മൂവായിരം രൂപയാ പുറത്ത് റക്കാനൽചെയുന്നതിന്. അപ്പൊ നമ്മളി ഈ പൈസ ഉണ്ടാക്ക്ന്ന നമ്മളെല്ലാ ഇല വഴി നമ്മള് വിറങ്ങും ചെന്ന് പഠിക്ക പറഞ്ഞ ഇ ട്ട് അവിടെ പോയി ആ് ഒരു ഒന്നര ആയപ്പൊ അവരെന്നെ വിളിച്ചു. പന്ത്രണ്ട് മണിക്കാണ് ചീറ്റ് ബുക്ക് ചോയ്ച്ച തിരകായോണ്ട് എല്ലാ സമയം ഒരുപോടി പോല്ലോ എന്നിട്ട് ഒന്നര വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞഞ് ഇരുന്ന് എന്നിട്ട് ഒരു നേഴ്സ് പഠിക്കുന്ന കുട്ടി വന്ന് ഒരു സ്പ്രേ എടു പഞ്ഞിയിലേക്ക് ഒന്ന് അടിച്ചിട്ട് എന്റെ പല്ലേക്ക് വെച്ചു നോക്കി അപ്പ എനിക്ക് അതൊന്നും തോന്നില്ല രണ്ടാമത് എനിക്ക് എന്റെ കയ്യിലേക്ക് വെച്ചപ്പോ ഒരു തണുപ്പ് ഇങ്ങനെ അനുഭവപ്പെടുന്നത് തോന്നി എന്നിട്ട് പറഞ്ഞ് പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന എക്സറേ ഒക്കെ എടുത്തിണ്ട് നോക്കുവ അപ്പൊ നർത്തെ എന്നെ എക്സറേ ഒക്കെ എടുത്തു അപ്പോ റൂ പാട പോവകായിരുന്നു. അ തീർന്ന പോയ നല്ലോന്നല്ല ഇതി നമക്ക് എവിടെ പോ ഹോസ്പിറ്റലിൽ പോയാ പിന്നെ നമുക്ക് പേടിയാണല്ലോ? ഉള്ളിൽ ആ ആ നിട്ട് - രക്ഷ എടുക്കാനന്ന് പറഞ്ഞഞ് അപ്പൊ കൂടെ ഭയ ആണല്ലൊ നമ്മക്ക് വീണ്ടുംന്നെ എക്സ് എടുക്ക്ണെന്ന്ള്ള ചിന്തയിലെ ആഹ് അവര് സംശയിച്ച ഈ ഈ പഠിക്കുന്ന കുട്ടി ഡോക്ർ അപ്പറ്ത്തെ ഡോക്ടറെ കൊണ്ട് കാണിക്ക ഇപ്പൊ നമ്മളെന്ന കൊഴപ്പം ണ്ടോന്ന് അങ്ങനെയൊക്കെ ചിന്തിചിരി കും അപ്പം പിന്നെ ഒന്ന് ഒന്നും ടെക്സ് എടുക്കാൻ ഒന്ന് വരമോന്ന് ചോദിച്ചു? അപ്പൊ ഞാൻ പോയി തടിരിക്കാൻ പറഞ്ഞ് അടിരിക്കാൻ പറഞ്ഞ അങ്ങനെ. അപ്പൊ ഉള്ളിലേക്ക് എന്റെ കയ്യിലേക്ക് തന്ന സാനം അമ്മർത്തി പിടിക്കാൻ വേണ്ടി. എന്നിട്ട് അവര് പുറത്തുന്ന് ഇങ്ങന എക്സറേ ഇടുത്തു. എക്സ്രെ എടുത്തിട്ട് ആ എക്സ്രെനെ ഫോണിൽ ഫോട്ടോ എടുത്ത് ആ വേറെ മെയിൻ ഡോക്ടർ ഉണ്ടല്ലോ? ഇവരെ പഠിപ്പിക്കുന്ന ഡോക്ടർ ആ അവരെ കൊണ്ട് കാണിച്ചു. കാണിച്ചപ്പം ഡോക്ട്റ് പറഞ്ഞ് അതിനൊ ഒരു കുഴപ്പമില്ല ഈ പല് ജീവനള്ള പല്ല ഒരു ചെറിയരു അടുത്തുള്ള കേടാ ടി ആഴുണ്ട് എന്നാലും ഇത്ട വച്ച വെച്ചാ ഇത് ഇങ്ങനെ അത് നിന്നോളും ഏ പിന്നെ പ്പ റൂക്കാൽ ചെയ്താ പല്ലിനമ്മള് ദ്രവി ന്ന നരമ്പൊക്കെടുക്ക്ണ ചത്തിരിക്കാണല്ലോ? ഒന്ന അളിവാണല്ലോ പല്ലിന് പല്ല് ഉണ്ട് എളുപ്പിന് ക്യാപ്പ് ഇടണം അങ്ങനത്തെ ഒത്തി ണിയുണ്ട് ഇപ്പാ ഇത് ലാണെങ്കി വല്യ കൊഴപ്പല്ലായിരിക്കുവാ, അപ്പൊ ഇതും നട വിട്ടാ മതി എ എന്നോട് ചോദിച്ചു ആ അത അടയ്ക്കല്ല അതോഈ റൂട്ട് കനാൽ ചെയ്യണോന്ന് ചദിച്ചു. ഞാ പറഞ്ഞഞ് അപ്പൊ നമ്മുക്ക് എന്തായാലും അടച്ചിടന്നല്ലോ നമ്മടെ പല്ല് നമുക്ക് എപ്പഴും ഉള്ളല്ലേ നല്ലത്. പല്ലല്ലെങ്കി അതിന്റെ ആ എന്തായും തിന്നാൻ പറ്റുവോ?
ആ പിന്നെ പൊടിഞ്ഞു പോകും ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലേ?
ആ ക്യാപ്പ് ഇട്ടില്ലെങ്കിൽ പൊടിഞ്ഞു പോകന്ന് അപ്പൊ നമ്മള് അടുത്ത ചികിത്സയിലേക്ക് ണം ക്യാപ്പ് ഇടണം ക്യാപ്പ് ഇട്ട കൽ പിന്നെ അത് കറക്റ്റ് ആവണം അല്ലെങ്കിൽ ചിലപ്പോം നമ്മൾ ച കട്ടികുള്ള സാധം കടിക്കുമ്പോ ചിലപ്പോ ഊരി പോരും
അ ഉള്ളിലേക്ക് പോയാ അറിയില്ല നമ്മള് അപ്പൊ എന്താലും നമ്മുടെ പല്ല് ഉള്ള നമുക്ക് നല്ലത് എനിക്ക് എനിക്ക് ഇതിനു മുമ്പ് ഒരു പല്ല് എടുക്കണ്ടെ വന്നു. അത് നമ്മൾ ഇത് നേരത്തെ അറിയുായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്ന് കണ്ട് കാണിച്ചാ മതിയായിരുന്നു. അപ്പൊ അതിന ഒരുറ്റ കേട് പുറത്ത് കാണായിരുന്നു. ഉള്ളിലും കാണ്ടരു കേടുണ്ട പഴുപ്പുണ്ടായിരുന്നു കേട്ടോ? എന്നാലും അവര് മരുന്ന് നിന്ന് വിട്ട് നമ്മളത്. തുളച്ചടച്ചനെന്ന് എനിക്ക് തോന്നണ ഇപ്പൊ ഒര ഒരേ ഹോസ്പിറ്റലുകര് കാണിക്കുന്ന നിെറുകടെ
ഓ അല്ലേല് ശരിയാ പിനെ പഠിക്കുന്ന പിള്ളേരുള്ളതുകൊണ്ട് കാര്യം മനസ്സിലായി ആ ഹോസ്പിറ്റല കൊണ്ടു പോയേക്കുന്നത് കൊണ്ട്
നമ്മള് റൂക്ക ചെയ്തേനെ ക്യാപ്പി ഇടുന്നതിന് ഏഹ് നാലായിരം രൂപ മൊത്തം ഏഴായിരം രൂപയാണ് ഒരു പല്ല് അങ്ങനെ ആക്കി വെക്ക്ണീന്.
എന്റെ
അപ്പൊ ഓർത്തു നോക്കി ഒ ഓൽ ആഹ് കച്ചോടം. നമ്മള ഇപ്പ ആ എൻ്റെ കുട്ടിയ കേൾ ക്കാൻ പേണ് ഇരിക്കൽ ആ ഒരു ഗുണ ഉണ്ടായി ഉം നമ്മളൊക്കെ മക്കളെ പറഞ്ഞു പിടിപ്പിക്കണം ങ്ങൻതേന്നും ആരും കൊല ചെയ്യരുത്. അത് അത്യാവശ്യംവർക്കുള്ളത് ജീവിക്കാൻ ഉണ്ടാക്കാം അല്ലാതെ
കന്നെ എടുക്കാന അത് തന്നെ അതൊന്നും ജീവിതത്തിലെ ഒരു മനു ശ്യാ അങ്ങനെ ഉതവുല്ല മറ്റുള്ളവരെ പിടി
നാളെ ദൈവത്തിന് മുമ്പിൽ കണക്കും പറയേണ്ടല്ലേന്നോർതോക്കോ ഓരൂ ഓ രൂപയുടെ മൂല്യവും നമ്മളത് കണക്ക് പറയണ്ടേ
അത് അന്നെ ഇപ്പ അല്ല ദൈവവിശ്വാസം എന്ന് പറഞ്ഞാ സാധനം ഒന്നും ഇല്ലല്ലോ അതുകൊ
ആഹ് അതെ ആ എല്ലാരും ഫോണ് ഫോണ് ഫോണ് ഫോണ് ഇതന്നെല്ലേ ഉള്ളൂ. മതപഠനം ഒന്നും ഇല്ലല്ലോ
ഒന്നുമില്ല ഒരു ഇതും ഇല്ല മതപ
ണ്ട് ഇതിലായാലും മതം മതത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന എല്ലാ സ്നേഹമാണല്ലോ ആ സ്നേഹത്തിന്റെ വില ആ
ദൈവം ഒന്നേ ഉള്ളൂ അങ്ങനെ അ ഒരിതാണല്ലോ ആഹ് എല്ലാ മതത്തിലു തന്നെ പറണെ സ്നേഹം കരുണ ആ ഒരിതൊക്കെയല്ലേ പറയണ്, അല്ലാണ്ട് ഇപ്പ ക്രിസ്ത്യാനികൾ ലാണ് അങ്ങനെ പറയ്ണ ഹിന്ദുക്കളിലും മുസ്ലീങ്ങളിലൊക്കെ ഓരോ ദൈവങ്ങൾക്ക് ഓരോ പേരിട്ട് വിളിക്കണം അതല്ലാണ്ട് എല്ലാ പഠനവു ഒന്നു തന്നെയാ.
എല്ലാം മ മതത്തിലും പറയ്ണ കാര്യങ്ങളെല്ലാം ഒരേ
ആ പല രീതിയില് നമ്മള് കൊണ്ട് എത്തിക്ക്ണ ഒരു സ്ഥലത്ത് തന്നെയാ അയ്ലെ ദൈവം ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂന്ന് എല്ലാട്ത്തും പറയുന്നുണ്ടല്ലോ
പക്ഷെ ഇത് ആളുകള് മനുഷ്യന്മാരാണത്
ആ ആഹ് മനുഷ്യമാര് ണ്ട ക്ക്ണ ഇത് ഇതാക്കി മനുഷ്യൻന്ന് പറഞ്ഞ പു
ചിന്തിക്കാൻ കഴിവുള്ള സാ ഒരു വല്ലാത്ത ജീവി തന്നെ ഇതിലെ ഇപ്പഴത്തെ മനുഷ് ങ്ങൾടെ നൂറ് പേ സ്നേഹം ഇതൂണ്ട് മൃഗങ്ങൾക്ക് ചില ചില മൃഗങ്ങൾക്ക്
ങ്ങളെ സ്നേഹിച്ചു നോക്ക് അവര് നമ്മളെ ഇരട്ടി തിരിചും സ്നേഹിക്കും
സ്നേഹിക്കും ഇത്ന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞ് സ്നേഹിച്ചു കൊല്ലുകാന്ന് പറഞ്ഞോലെ സ്നേഹം കൂടി അവരിൽ നി ന്ന് എന്ത് ഊറ്റിയെടുക്കാൻ പറ്റും ആ ഒരു ഇതാണല്ലോ അങ്ങനെയാണ് ഓരോ മനുഷ്യന്മാര് ഉം അങ്ങനെയൊക്കെ ഇരിക്കണം പറഞ്ഞു എന്നാ ഒത്തിരി പറഞ്ഞു അന്ന് വെച്ച ട്ട എന്നാല് ആ ശരി ഉം